എല്ലാവർക്കുംന്നണ്ടാ
അതെ കേൾക്കുന്നുണ്ട്
ഓ എന്താ പണി പണിയൊക്കെ കഴിഞ്ഞഞ് വെറുതെ ഇരിക്കയാണോ
അത ഫ്രീ ആയിട്ട് എങ്ങനെ ഇരിക്കുവയാണ്
ഓ ശരി ചായക്കൊക്കെ എന്തെങ്കിലും ഉണ്ട ന്നുണ്ടാ വൈകുന്നേരം ചായൊന്നന്ന് കുടിക്കാറുണ്ടാ
ഓ ചായ കു ടിക്കാറുണ്ട് ചായക്ക് ഇന്ന് പായസം ഉണ്ടാക്കി
ആ ഓ ശരി സേമിയ പായസോ എന്ത് ഗോതമ്പ് പായസം ഗോതമ്പ് നുറുക്കോ അതോ മുഴുവനായിട്ട് ഇങ്ങനെ കിട്ടുന്ന ഗോതമ്പ് വെച്ചിട്ടാണ ഉണ്ടോ കാര്യങ്ങളെ
അത ഏതാ കിട്ടണന്ന് വെച്ചാ അതിനനുസരിച്ച ഉണ്ടാക്കും
ആഹ് ശരി ഗോതമ്പ നുറുക്ക നിങ്ങള് ആ വലിയ ഗോതമ്പ് കു അന്ത ഇങ്ങനെ കുത്തൊക്കെ വേണ്ട അതിന്റതൊക്കെ കളയ ഇങ്ങനെണ്ടാക്ക അപ്പൊ അതൊക്കെ കൊത്തി ഉണ്ടാക്കണം അതിനുള്ള
അത് അത് മിക്സി ഇടും
മിക്സിയിലിട്ടിട്ട് എന്ത് ചെയ്യോ മിക്സിയിലിട്ട് എന്താ ചെയ്യും ബ്ലേഡ് ഒക്കെ പൊട്ടൂല മിക്സി ടുമ്പോ നിങ്ങളുടെ അല്ല അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഈ ഗോതമ്പുടുത്ത് മിക്സിയിലിട്ടാണ് പൊടിക്കുക
അതൊന്ന് ചെറുന്നന ഒന്ന് ചെറുന്നന ഒന്ന് നനച്ചൊടുക്കണം ഗോതമ്പ്
ഉടുന്ന കൊലത്തിലെ പൊടി ഗോതര നനച്ച കൊടുക്ക ആ അ ഒരു പുതിർത്തി വള്ള അല്ലേ പുതിർത്തി വെക്കാ
ആ ആ ആ ആ് എന്നിട്ട് പിന്നെ മിക്സിയിലിട്ട്ന്നട്ട് ആ ആഹകൊല്ല കുഴപ്പ നമ്മള് മില്ലുന്ന പിന്നെ അത്ര കണ്ട് ശെരിയാവൂല എന്നാലും ആ ഞമ്മക്കൊക്കെ സ്റ്റ് ചെയ്യ
അത് കൊഴപ്പമ നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ എല്ലാ തികഞ്ഞിട്ട് നമ്മക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയത്തില്ലല്ലോ മ്മ നമ്മള ഉള്ളത് കൊണ്ട് ഓരോന്ന ഇങ്ങനെ ഉണ്ടാക്കി ആ ഉള്ളത് കായിക്ക ഇപ്പൊ ഞാനങ്ങങ് തന്നൊയി ചെപ്പോ റബ്ക്കെ കാച്ചു
റവ എങ്ങനെ റവ കാച്ച
അറവ കാച്ചു നമ്മള് ത പാലൊക്കെ എന്നിട്ട് അതിന്റെ കുടത്തിൽ കുറച്ച് സേമിയൊക്കെ ഉണ്ടാ ചെപ്പോ അണ്ടി മുന്തിരി ഒന്നും ഉണ്ടാവില്ല പക്ഷ നമ്മ നെയ്യി വയ്ക്കോ നെയ്യക്ക് ആ നല്ല ഡടേസ്റ്റ്ണ് ഞാൻ ഉണ്ടാക്കാറുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണ് തേങ്ങാപ്പാൽ മടിയ തേങ്ങാപ്പാല എടുക്കാന അ എന്നാല കുറച്ച്ടുക്കുള്ളള്ളൂ ലസ്റ്റ് ഒഴിച്ചുടുക്കാൻ വേണ്ടീട്ട്തിന്റെ ചോവാ കിട്ടാൻ വേണ്ടീട്ടേ കൊറച്ചൊയ്ക്കും അതുവരെ എന്താക്കും പാല ഇങ്ങനെ വേവിച്ചറാവല്ല പെട്ടെന്ന് വ കൊറച്ച് സേമിയ ഇടും നല്ല രസമാണല്ലോ പക്ഷെ അണ്ടിപ്പരിപ്പം മുൻ ആ ഉണ്ടാക്കാന്ന് പക്ഷെ ആ അപ്പ ഇണ്ടാക്കിയില്ലെങ്കില് ഇപ്പ ഉണ്ടാക്കാറുണ്ട് അപ്പെ ഇഷ്ടമല്ലെങ്കില് ഇപ്പെ ഇഷ്ടാണ്
ആഹ് ആ അപ്പ ഇഷ്ടാണ് പക്ഷെ ഉണ്ടാക്കിയ കഴി
ഇട്ടാക്കിയാൽ കഴിക്കൂല എന്നുള്ളതില് ഇപ്പോഴ ഉണ്ടാക്ക എന്നിട്ട് ഞാൻ എന്താക്കും ചിലപ്പോ ഉ അട്ടിപ്പരിപ്പ് ഉണ്ടാവില്ല മുന്തിരി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ നെയ്യടോയ്ക്കോ അതിന് നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ചെയ്ത് നമ്മൾ തന്നെല്ല കഴിക്ക വേർക്ക് ആ നമ്മൾ തന്നെല്ല വേരാർക്കും കൊടുക്കാനൊന്നല്ലല്ലോ അതന്നെ വേണം ആർക്കെങ്കിലും കൊടുക്കാനാ വേ രാൾ വീട്ടിൽ വന്നാലോ നമ്മളൊരു വിരുന്നുകാർക്ക് കൊടുക്കണ പോലെല്ലല്ലോ നഞമ്മൾക്കുള്ളത് കൊണ്ട് ആ നമുക്ക് തന്നെ രസല്ലേ അങ്ങനെണ്ട് പോവെന്നെ പിന്നെ പിന്നെ എന്തൊക്കെയാന്ന് ഉച്ചക്കെ എന്താ കറി വെക്കാൻട്ടിയ കറി വക്കാൻെന്താ കിട്ടി
പിനി
ഓ ശരി താളിക്ക ആ ശരി ഞാൻ ഉണ്ടാക്കാറില്ല ഞാൻ കറി വെ തേങ്ങ അരച്ചാണ് പുളി പറാന്നാട് കറിവെക്കൽണ്ട് തേങ്ങരച്ചണ് കറക്കുമല്ലോ അല്ലെങ്കിൽ തൈരോ പുളിയോന്തൊ താളിക്കൂല ഉപ്പേരക്കും ഇല്ലല്ല ഒരു താളിപ്പും ഞാൻ കൂടുലാ ചരങ്ങ് താളിക്കണല്ലേ ഞാൻ കണ്ടണേ മുരിങ്ങയില താളിക്കുന്നവർ കൊണ്ടത ശരി ഞാൻ ഞാൻ ഉണ്ടാക്കാറില്ല
ഉം ഇളയക്ക ഇളയ മുരി നീ ചരങ്ങിയൊക്കെ നല്ല ടേസ്റ്റാ തഴച്ചു നോക്കോണ്ട് കഴിച്ചണ്ടിട്ടുണ്ടോ
കഴിച്ച്ണ് പക്ഷെ എനിക്ക് ഇഷ്ടമല്ല എത്രയാലും ഇഷ്ടപ്പെടുന്നില്ല ചേരങ്ങൊക്കെ നമ്മള് കൊറേ താളക ല്ലോ ഞാനിവിടെ അത് ഇടാക്കും നമ്മള് ശ ചിരങ്ങ വങ്ങും ഞാൻ തേങ്ങരച്ചുക്ക ഇന്റെ ഇവിടെടുൊക്കെ എല്ലാരുംണ ചിങ്ങൊക്ക കഞ്ഞിവെള്ളത്തിലൊക്കെ താളിക്കും ഉണ്ടാക്കണം കാണുമ്പോളേ എന്തോ മാതിരി എന്തോ ആ അതാണ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല പിന്നെന്നെ ഞാന ഇതേമാതിരി മുരിങ്ങയിലെ താളിക്കുന്ന കണ്ട്ക്ണ് ഞാൻ മുരിങ്ങയില തേങ്ങ ഇട്ട് ചമ്മന്തി പോലെ ആക്കി ഉപ്പേരി വെക്കും ചമ്മന്തി പോലക്കെയത് ഉപ്പേരിണ്ടാക്കും അതെ പോലെ കറുമൂസ ന്നലണ്ട് അത് ഞാാനെന്താക്കോ അതേ മാതിരി ഉപ്പേരിയാക്കും ഉപ്പേരിന്റെ അത് അ ഉപ്പേരി ഉണ്ടാക്കും നമ്മള എന്താണോ നമ്മള് സാധാ ഉപ്പേരി ഉണ്ടക്കുന്ന പോലെ പച്ചക്കായൊക്കെപരിക്കുമ്പ കടൊക്കെ വർത്ത ഉണ്ടൂലേ ഉപ്പേരി ഉണ്ട അതേ മാതിരി പയറൊക്കെ പേരിക്കണ ഞാൻ ഉണ്ടാക്കും ഉ പേരി ഉണ്ടാക്കും എന്നാലും ഞാൻ താളിക്കില്ല എ കഞ്ഞിവെള്ളം പാറിനെ കാണുമ്പോൾ എന്തോ മാതിരി തോന്നും അങ്ങനെണ്ടാക്കി പിന്നെ അത് മാത്രല്ല തന്നെ അതിഞ്ഞ അങ്ങനെ നമ്മൾക്ക് കഴ നമ്മൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഇങ്ങനെ കാണുമ്പോ അതുകൊണ്ടാവും അത ഈ മുരിങ്ങയിലൊക്കെ താളിച്ചാണ്ട് കയ്യിലിൽ ഇങ്ങനെ എടുക്ക്ണ കാണുബോൾ ഇമ്മളൊക്കെ എന്തോ ഒരു വെള്ളം ഒഴിക്കണ പച്ചക്ക ഏല ഏല വെള്ളത്തി മത്ത്ട്ട്ട്ട് കടായിരിക തോന്നകി
ആഹ അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഒന്ന് തഴച്ചന്നപ്പം തോക്കണ്ടി
ഞാൻ ഉണ്ടാക്കാറില്ല വൈകുന്നേരം എന്തങ്കിലൊക്കെ ഉണ്ടാക്കോ ചായൊക്കൊക്കെന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ പലഹാരങ്ങള് എന്തെങ്കിലും ഉണ്ടാക്കോ
ആഹ് ഉണ്ടാക്കാറ് ഇപ്പൊ സ്കൂട്ടൊക്കെ വരുമ്പോ ഒക്കെ നേരൊക്കായിട്ട്ങ്ങനെണ്ടാക്കും ഉണ്ടാക്കണം
ആഹ ശരി എന്നുണ്ടാക്കോ അല്ല എന്നുണ്ടാക്കാർ ഉണ്ടാക്കൂലേ വൈകുന്നേരൊക്കെ അല്ല ബേക്കറി പിസ്കറ്റ് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറുണ്ട കുട തിന്നാറുണ്ടാവില്ലേ അല്ല എണ്ണക്കട എണ്
ഇല്ല അങ്ങനെല്ല ള്ളക്കടി വാണന്നൊന്നുല്ല ബിസ്കറ്റ് ചെൽ മടിക്കനുസരിച്ച് ചെൽപ്പണ്ടാക്കാൻ ടൈമ്
ആഹ് എന്താണ്ടാക്കാ ഉള്ളിവട പഴം പൊരി ബ്രട് ട് പൊരി അങ്ങൻത്തെ ഐറ്റംസാണ്ടാക്കാറ് കൂടുതല് അങ്ങനെ അയ്ഷരി ആഹ് ഞാനും അങ്ങൻതന്നെ ഉള്ളിവടൊക്കെണ്ടാക്കും ആഹ് ഉള്ളിവടൊക്കെ തന്നെണ്ടാക്കാ പിന്നെ പഴം പൊരിക്കാ ഇടക്കൊക്കെ പഴം കിട്ടിയാല് പഴം പൊരിക്കും അങ്ങനൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പഴമ്പൊെരി ഒക്കെ രസാ ആഹ് പഴമ്പൊരിക്ക്ഷ്ടാ പഴംമ്പൊരി ഇഷ്ടാ പിന്നെ ക കായ്പോളല്ലേ നമ്മളെ പഴം കേക്കർഞ്ഞ അതൊക്കെ ഭയങ്കര ഇഷ്ടാ അതൊക്കെണ്ടാക്കാറ്ണ്ട് പിന്നെ ഇൻക്ക് ഇഷ് ടാണ്ന്നാലും മധുരംൻക്കധിക ഇഷ്ടല്ലെങ്കിലും എരിവുള്ള സാധനങ്ങളാ കൂടുതല് ഉള്ളിവിട കട്ടിലേറ്റ് നല്ല എരിവ് എന്തിലാണോ ഉള്ളത് അത്‌ൻക്ക് ഭയങ്കര ഇഷ്ടാണ്
ആഹ് ആ അതിന് കൊർച്ചൊര് എരു കൊർച്ച് ഏറെട്ടാതിന്നാ പിന്നെ കൊഴ്പ്പല്ലല്ലോ
അതന്നെ എരിവിനോടാ ഇൻക്കേറ്റവും കൂടുതൽ ഇഷ്ടം എരിവുള്ള ഭക്ഷണങ്ങൾ ള് ഇനിയിപ്പോ എന്തായാലും എർ
ഉം ഉം ഉപ്പേരി ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലവണ്ണം എരിവിടോ
ആഹ് നല്ല മൊളക് ഇടുത്ത് ടും ആ ഉണ്ടമുളക്ണ്ടല്ലോ പച്ചമുളകിന്റെ ഉണ്ടമുളക് അ ആ ഹാ വീട്ടില് ഞാന് ഇന്റെ കുട്ടി അ എല്ലാ ന്റെ കുട്ടികൾക്കയ ഐ ഞാനും മകളന്നെ ഒ ള്ളൂ ഉം പിന്നെ ഹസ്ബന്റ് ഇവടെ ഇല്ലാ അപ്പഞ്ഞി ഞാൻ ന്റെ മകൾക്ക് എന്താക്കും മാറ്റ് റ്റി വെക്കും ന്നട്ട് ഞാന് ഇതാക്കും മൊളക് ഇങ്ങനെ നല്ല എരിവിടും ന്നിട്ട് അവൾക്ക് ഇഷ് ട്ടല്ലേയ്ഞ്ഞു ന്നിട്ട് ന്നോടോയ്ക്കും എങ്ങനേ നിന്റെ ഉം ഭർത്താവ് എന്നെ എന്നോട് ചോദിക്കാന്നറിയോ പോത്തിനെ നാവാണല്ലോ അൻക്ക്ന്നാപറയാ
ആ ആഹ്
ഇൻക്കിങ്ങടെ ആ നാവ് ല് നാവലിങ്ങനെ കിട്ടണം ഇങ്ങനെ ആ എരിവ് ഇങ്ങനെ കിട്ടീയിട്ട് കയ്ക്കലാ അത് നല്ലല്ലാനിക്കറിയാ പക്ഷേ ൻക്ക് എരിവില്ലാത്തത് കയ്ച്ച്ണത് ഇഷ്ടല്ല അതാ എ ആ അതന്നെ പക്ഷേ അച്ചാറ് അങ്ങൻത്തൊന്നും ഇഷ്ടല്ലട്ടാ അത്‌ വിചാരി പക്ഷേ എരിവിള്ള ഇല്ല അച്ചാറിനോടൊന്നും വല്ല്യത് ത്ല്ല്യ നാരങ്ങച്ചാറ് വാങ്ങച്ചാറ് അങ്ങൻത്തൊന്നും ഇഷ്ടല്ല പക്ഷേ ഇതേമാര്ത്തെ ഇനി മീൻ കറി ആവട്ടെ നല്ല എരിവിള്ള മുളകിട്ട കറി തേങ്ങച്ച കറിനോനോട് ഇഷ്ടല്ല നല്ല ഇരുവു മീൻ വർ ആഹ് മീൻ വർക്ക് ആ മീൻ വർ ക്കലൊക്കെണ്ട് പക്ഷേ ഇപ്പോ മീൻ കിട്ടാനില്ലല്ലോ ഞങ്ങളെവിടയൊക്കെ മീൻ ണ്ടിയേ വര്ന്നില്ലപ്പോ മീൻ ഇല്ലാ ട്രോ ടൗൺലേറ്റെ ഇല്ലാ അങ്ങനെ പോകുമ്പള് നമ്മക്ക് എപ്പഴും പോവാൻ കഴിയില്ലല്ലോ ആഴ്ചയിലൊക്കെ പോകും ആഴ്ചയിലൊക്കെ പോകുമ്പോ എന്തെ ഇപ്പ ട്രോളിങ് കഴിഞ്ഞ് വന്ന മീനുകളും അതൊക്കെല്ലേണ്ടാവ അത് വാങ്ങുന്നതിനെകാട്ടിം നല്ലേഹ് വീട്ടില്ള്ള വല്ല വൈദന പ പച്ച പച്ചക്കറിട്ത്ത് ആഹ് ഞാനങ്ങനെ ത് വഴുതന കുഴിച്ചിട്ട്ണ് പിന്നെ വഴുതനാ, പച്ചമുളക്, പയറ് അങ്ങൻത്തെ കോർച്ച് കാര്യങ്ങള്ണ്ട് തക്കാളിക്കെ ഇണ്ട് ഇണ്ട് ഇണ്ട് പച്ചമോളക് അതെന്താന്ന് വെച്ചാല് ഞങ്ങളവടെ അങ്കടവാടില്ലേ കാന്താരി ഉണ്ട് മറ്റ ളമോളകു ഉണ്ട് രണ്ടും ഇണ്ട് അത്ന്ന് പറഞ്ഞ ഞങ്ങളവടെ അങ്‌ ഇൻക്ക് കാന്താരി ഇട്ടാണ്ട് ഞാൻ ചമ്മ ചമ്മന്തി ഇണ്ടാക്കാന് നല്ല എരിവ്ല് ഇണ്ടല്ലോ ചുവന്നള്ളീം തേങിം കാന്താരി ചമ്മന്തി കോർച്ച് പോതിനെറ്റെലിം കൂടി ഇണ്ടാവും ഇന്നട്ട് നല്ല ബിരിയാണിക്ക്ണ്ടാക്ണ ചമ്മന്തി ഇണ്ടാക്കും പിന്നെ അതുമാരി ഇവിടെ അങ്കടവാടിന്ന് തൈകള് കിട്ടും ഞങ്ങളവടെ പച്ചമുളകിന്റെ വഴുതനന്റെ ഒക്കെ തൈകള് കിട്ടും അപ്പൊ അത് കുഴിച്ചിട്ട് വേണ്ടാവും അങ്ങനെ വ വയലറ്റ് വയ്തനല്ലേ നമ്മളെ കത്രിക്കന്നൊക്കെ പറയണ ആ വഴുതനൊക്കെ ഉണ്ട് ആ വഴുതന അതേമാതിരി തക്കാളി ഇഷ്ട കണക്കിന്ണ്ടായിനു. ഇപ്പ പിന്നെ മഴ പെയ്തതിന്റെക്ഷ അന്റെ ഇത് നശിച്ചു പോയി അങ്കണവാടിന്ന് കിട്ടിയതാ ട്ടോ അത്ണ്ടാവുന്നു ഞാൻ തതിട്ടുണ്ടാക്കുന്ന ഒരു സാധനംണ്ട്
ആ, അംഗൻവാടിന്നട്ടിയ, നല്ലോണ ണ്ട്
അതില്, സ്, ഒരു, സൂഡോമോണോസ്, ഒക്കെ, ആക്കിയാണ്ട്, ഇണ്ട, ഇണ്ടാക്കണ, തൈകളെല്ലെ സൂടോമോണസിലൊക്ക മുക്കി വച്ചാല് ഞമ്മക്ക് അതൊന്നും, കയ്യൂല്ലല്ലോ, ഞമ്മള്, തക്കാളി, ചീഞ്ഞ തക്കാളിണ്ടെങ്കി ചെറിയും, തെയ്ണ്ടാക്കും, ആഹ, അതാണ്, ഞമ്മളത് ണ്ടാക്കല് ഇണ്ടാവിൽ, ഇ ഇ, മാരോ ഇന്റത് നല്ല നീളത്തില് പോയ്ക്ക്‌ണ് ട്ടമരൊ, നിറയെ, പൂണ്ടു, തക്കാളി ന്ന് വരെ, കായ്ചീല്ല, പഷേ, അംഗണവാടിന്ന് കിട്ടിയ, ചെറിയ അയ്മലി, ബ്രാഞ്ചസായിട്ട്ണ്ടായിട്ട്, തക്കാളി ണ്ടായിന്, അങ്ങനെയാണ്, ഇവിടുത്തെ, അവസ്ഥ. അത്, ആ ഞമ്മക്ക്, അതുപോലെ അറിയില്ലല്ലോ. അതാ, നമ്മളെ, വീട്ടക്ക് ട്ടോ, അത് അറുവത്, ദിവസം കയ്യണം, അത് പ പച്ചക്കളറായി നിൽക്കുന്നിട്ടൊ അറുപത്, നാപ്പത്തഞ്ചീസം കയിഞ്ഞിട്ട് അതൊന്ന് മഞ്ഞ കളറാവ്ന്നൊള്ളു. അപ്പോത്തെ രണ്ട് കിലോ തക്കാളി മ്മക്ക് അങ്ങാടീന്ന് വാങ്ങേണ്ടിരും അത്രയും നേരം വെക്കിട്ട ആവുള്ളു, സാധന, ആ ഉണ്ടായിട്ട് കാര്യല്ലേ ആ അമക്ക് പെട്ടെന്നില്ലാതാക്ക്മ്പപോ പറിക്ക അതെമാതിരി ചോപ്പ് ചീരൊക്കെണ്ടല്ലോ അതൊക്കെങ്ങനെ ഞ അതൊക്കെ പിന്നെ ഞാൻ വിത്തിട്ടിട്ട് ണ്ടാക്കിയതാട്ടോ.
ആ ആ ആ ചോപ്പ് ചീരെ ചീരൊക്കെഷ്ടം പോലെ ണ്ടാവാല് ണ്ട് ലെ.
ആ അത്ണ്ടാവും ചീരേതൊക്കെ ണ്ടാവും പക്ഷെ ഇപ്പ എന്താറയ മഴയായതുകൊണ്ട് തന്നെ പുഴു ക്കള് കേറ്ണ്ട്. പുഴുക്കൊള്ളണ്ട് ആ അങ്ങനെ കേറുന്നുണ്ട് അപ്പം ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മള് പറക്കേല്ല ചീര അത ക്കില്ലല്ലോ അയ്ന് പിന്നമ്മള് വീട്ടില് അമ്മക്കായിട്ട് ണ്ടാക്ണ സാനത്തില് അമ്മള് എങ്ങനെ മരുന്ന്
ആഹ ആഹ. ഓക്കെ എന്നാ ശരി ന്ന.